ഹലോ
ആഹ് ഓക്കെയ ആണോ കിട്ടുംണ്ടാ
ആഹ് കിട്ടുന്നുണ്ട്
വേറല്ലേ
ഓ അത്ടിയറ
എന്തൊക്കെ വിശേഷം സുഖം
ഉം സുഖാണ് ആ കാലാവസ്ഥ എന്താണ് ഇല്ലും പറഞ്ഞല്യാാണ് കൊറെ വെയിലും കൊറ മഴ
ആ ഇ മഴയ്തന്നന്ന് വടാകടി മഴയൊക്കെ ഉച്ചക്ക്
ഒക്ക നല്ല മഴനി
എല്ലോണം പോയത് ഇടിയൊക്കെ ഇണ്ടായിരുന്നു
ഏ
നല്ല ഇടി മഴക്കെ ഉണ്ടായിരുന്നു
ആ ഏ ഇവിടെ ഇ ഇടി അങ്ങനല്ല ചെറ അങ്ങങ്ങനു ഇടി ഇങ്ങനെ മുരളിട്ടള്ളൂ വല്ലാതെ ഒന്നില്ല പിന്നെ മയാണ് പ്തൊന്ന ആിട്ട് ഇങ്ങനെ അവള കറു വന്നക്കാണ്ട്
ഉം എന്താ പെരും മയായിരുന്നു കൂടൊക്കെ
ഉം
എന്താ പണി ഫുഡ് ഉണ്ടാക്കണ പണി
ഉം ഫുഡ് ആ കൊറച്ച ഇങ്ങനെ ഒരുക്കണ്ടോ ആ ക്കെ ചെയ്തക്കണേ ചൂറ്ോടക്ക നിതിന്നാൻ കുട്ടിയക്കെ അങ്ങനെ കയപ്പങ്ങ ഉണ്ട് കൈപ്പങ്ങ പൊരിച്ച് കയപ്പങ്ങ പൊരി അല്ലെ പച്ച അത് മസാധാ കോയി പച്ച പോലെ മ ാല കുട്ടി കണ്ടണ്ട് പൊരിച്ച കുട്ടികക്ക് നല്ല ഇഷ്ട ഉം നല്ല ഇഷ്ടല
അല്ലാതെ പേര്ച്ചാ തിന്നൂലട്ട അങ്ങനെയൊക്കെ ആയാൽ പിന്നെ കുട്ടികൾ കഴിച്ചോളു
ആഹ് ഇങ്ങനെ ആകുമ്പോക്ക നല്ല ഇഷ്ട കഴച മറ്റേത് ഒക്കെ പെരും കയ്പാ
ഉ കൊറച്ച് കായപ്പൊടിയൊക്കെ നല്ല ടേസ്റ്റ് ആനെ പൊരിക്കുമ്പോ അങ്ങ ഇട്ടക്കീക്കണ നമ്മളെ കായ ഉണ്ടല്ലോ പ തഴത്തിന്റെ പൊടി ആ് ഉപ്പും മഞ്ഞളും അതൊക്കെ തേച്ചിട്ട മുളക മഞ്ഞളും ഉപ്പുംൊക്കെ തേച്ചി് കുറച്ച് കായപ്പൊടൊക്കെ കുറച്ച് കോൺഫ്ലവറ ഒക്കെ ഇട്ട് പൊരിച്ച കൊണ്ട ഇന്ന എണ്ണയും മസാല ഒന്നും പോകൂില്ല
തന്നെ ഈ ആ കോൺഫ്ലവർ ഞങ്ങള ഇടലുണ്ട് മൈതെല്ലാം കൂട്ടിപ്പൊറിച്ചും പക്ഷെ
ഉം കാായപൊടി കാായപൊടി തൈച്ചക്ക രുചിുണ്ടാവും കറിവേപ്പിലും കായപ്പൊടും ഞാനും ഇഞ്ചി മു ത്തളിയും ചതച്ചതും എല്ലാം ചേർക്കും
ആഹ് ഞാൻ ഇന് കുട്ടിയാൊവുമ്പോ തൊട്ടി തട്ടൽപ്പിച്ചു നമ്മുടെ പരിപാടികൾ എന്തുണ്ടാവകുമ്പോ
ഉ ആ കുട്ടിയക്ക് പിന്നെ വലിയ എരു പറ്റൂല
ആഹ് ആഹ്
ഇവിടെയ ഒന്നും പറ്റൂല കേട്ടാ അവിടെ എരിവ അടുത്ത കൂടി പോവാൻ പറ്റൂല എന്റെ പേരക്കുട്ടികൾ കൊന്നും മോളെ കുട്ടികൾക്ക് എനിക്കാണെങ്കി നല്ല എരുമ്പുളിയുംമാണം ഞാൻ മീനൊക്കെ മസാലയൊക്കെ വക്കായിട്ട് കുറച്ച് മഞ്ഞൾ ഉപ്പൊക്കെട്ടിട്ട് വേറെ തേച്ചെക്കല. എനിക്ക് നല്ല എരിവും പുളി ഒക്കെ വേണം
ഇവിടെ ഉമ്മ കുക്കാക്കൊക്കെ നല്ലരുപൊളി വേണം എിക്കും കുട്ടിയാക്കും എരുമ്പുളി വേണ്ട വല്ലാതെ വണ്ട വേമ്പുണ് അറിയാന എന്ത
ആ എനിക്ക എരുമ്പുള്ളി ഇലഞാ പറ്റില പറ്റൂല എത്ര ഗ്യാസും പുണ്ണുണ്ടെങ്കില നല്ല എരുമ്പുളി ചടിയൊക്കെ വേണം. കഴിക്കണെങ്കിൽല്ല കഴ മോള ഇല്ലാത്ത തീറ്റന്ന ഒരു മനഷ്യന് കുടുങ്ങി അൊണ്ടാണ്റിഞ്ഞ അവളോട് കുട്ടികക്ക് അടുത്ത കൂടി എരു പോകാൻ പറ്റില്ല കുട്ടികക്ക് എവിടെയെങ്കിലും പോയാൽ പ പട്ടണിയവും ന്ന് അവളോട് അങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിച്ചാൽ അത്രയും എരുപറ്റൂല
ഏർ ഇവിടെ കുട്ടികള് കൊറച്ചൊ എരു തിന്നും ഓല് ക് എന്താന്നോ നമ്മള ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ എരു പറ്റൂല ഓ മാങ്ങൈ
ആ് അത്പടി അതേ സെയിം മാണ് അത അതാ മാങ്ങ ഇപ്പും മുളക് അതിനൊക്കെ കുഴപ്പമില്ല ഉം ഞാനാ പറഞ്ഞിക്ണ് നല്ല എരുള്ളത് എടുത്ത് ഒന്ന് ഞാൻ പറഞ്ഞു ആ എരുക്കേ അനക്ക് പറ്റും ലേ ചോച്ചു അതുപോലെ. ഒരു സമൂസ കൊണ്ടരിന്നു കൊണ്ടനിനു പട സമൂസ പോയിക്കോണ്ടോനീനു എന്തേരെരു സമൂസ അതൊക്കെ നി കുത്രൊന്നന്ന് അതിന് ഒരു ഇല്ലേന്ന് ഞാൻ ഓളോടന്ന മാതിരിയണ് ഓൽക്ക് വിചാരിച്ചാ ഓൽക്ക് പറ്റു നമ്മള് ഉണ്ടാക്കി കൊടുത്ത അയില് എരു ഇപ്പ് മേളൊന്നും കൂടാ പാടില്ലന്
അത് പാടില്ല ഞൻ എപ്പഴും പറയണതാണത് അത മാങ്ങൊക്കെ തിന്നുമ്പോൾ നമ്മക്ക് ഏരിയും
ഉ ഉം എ എത്ര ആളാ ഇങ്ങക്ക്
കുട്ടികള് നാലാളുണ്ട് ചെറിയ കുട്ടി ആ് നാല് നാലല് ആകു മൂന്ന് ആൺകുട്ടികളും ഒരു പെണ്ണും.
ഉ ഉ
മളാണ് ഒമ്പതാം ക്ലാസ്സില്
ഒബിലോ
ആഹ വലുത് ര വലിയ കുട്ടി ഒമ്പതാം ക്ലാസ്സില്
ഉ താഴുള്ള ഉള്ളോരാവും എല്ലാരും
ച് അവളതായല്ലതാണ് പിന്നെ ചെറുത് അഞ്ചാം ക്ലാസ്സില് രണ്ട ചെറ അഞ്ചാം ക്ലാസ്സില് ഓളെ കീപ്പട്ളേ പിന്നെ ഒന്നാം ക്ലാസ്സിൽ പിന്നെ രണ്ടുരയസയ കുട്ടി
ഉം ആല ഇപ്പാടാ
അവരെപ്പ പ്പ ഇവടെണ്ട് നാട്ടുതന്നെയാണ് ഉ ഉ ഉ പിന്നെ ഇങ്ങളെ കുട്ടികള കുട്ടികളാ
എനിക്ക് നാലാള് രണ്ടാണും രണ്ടും പണ്ണും
മോളെ മക്കളെ കല്യാണം കഴിഞ്ഞോ?
ആ മൂത്ത് പൺകുട്ടികളായിരുന്നു രണ്ടാളും ഒന്നര വയസ്സിന്റെ വത്യാസം ഉള്ളേന്ന് രണ്ടളും കെട്ടിച്ചു കുട്ടികളൊക്കെ ആയി മോൻ കെട്ടാണ്ട് മോന് ഇര റ്റാറായി പോ നോക്കിക്കൊണ്ട് ഇങ്ങനെ നികണ് ചെറിയൊര് ഇരുപത്തിരണ്ടായിന്റെ
ആഹ ആഹ ആ തന്നെ പനിച്ച ഏർ ന കുട്ടിയകെ ഭക്ഷണ കൊടുത്തരേ
ഉം ആ നേരത്തെ കഴിക്കുംആയിരിക്കുംലെ നിങ്ങള് ഞാനീ നേരാവുമ്പോ ഭക്ഷണം ഭക്ഷണം കഴിക്കണ നേരന്ന് ഇപ്പൊ ഞൻ കുറച്ച് ലേറ്റ് ആയി ഞാ എട്ടു മണീന്റെ മുന്നേ കഴിക്കും ഭക്ഷണം
ഞങ്ങളും തന്നെ ഞാൻ കുട്ടൾക്കെ മുസായിഫ് ഓതെല്ലാം എല്ലാം കഴിഞ്ഞാ ഞാണ്ട് വരില്ല അങ്ങന്നത്തക്കെ എല്ലാം ആയി പോ പോവും ഞങ്ങൾക്ക് വൈകുന്നേരം ചൂടിന്റെ ചോറും ഇതൊക്കെ വേണം പക്ഷെ ഇന്നിപ്പ ഞങ്ങ പൊരിണ്ടായപ്പോ അങ് പൊരിച്ചാൻ പോന്നതാണ് നിസ്കരിച്ചാനൊന്നും പറ്റൂലേ
ആ
അപ്പ അങ്ങനെ പിന്നെ നേര ആവുമ്പോ കുട്ടികളെോഓത്തും കഴിഞ്ഞിട്ട് വേണം ഒരു കുട്ടികൾക്ക് രാത്രി രണ്ടെണ്ണത്തിന് മദ്രസുണ്ട് ന്നത് വ്യാഴാഴ്ച ആയതോണ്ടില്ല
ആ ആ ഞാനിന്റെ നിസ്കാരവും ഖുർആൻ നോത്തും കഴിഞ്ഞാ ഞാൻ ഫുഡ്‌ കഴിക്കും ഞാൻ ആരയും കാത്ത് നിക്ക് ഒന്നില്ല വേണ്ടുമ്പം കഴിക്കും ഇപ്പ വന്ന് കഴിയുമ്പോ വെള്ളം ചായ എന്തേലും കുടിച്ച പിന്ന അതും എട്ടര എട്ടര ഒൻപത് കഴിക്കുള്ളു അപ്പ ഞൻ എനിക്ക് ലേറ്റ് ആയി ഭക്ഷണം കഴിച്ചപ്പോ ദഹിക്കൂല തീരായി ഡോക്ടർ അങ്ങനെ പറഞ്ഞ ശേഷം പിന്നെ ഞാനെ കഴിച്ച് കഴിച്ച് ഇപ്പ എവിടേലും പോയാ രാത്രി ഒന്ന് നേരം വൈകി ഭക്ഷണം കഴ
ആ മ്മക്ക് ഞാൻ നേരവുമ്പോ അങ്ങോട്ട് പഠിച്ചുവേ
ഉം നേർത്തെ ഭക്ഷണം കഴിച്ചങ്ങനെ ശീലായിട്ട് എന്നിട്ട് വേറെ ഴിഞ് നൊക്കെഴിഞ്ഞട്ട് ശം ഉറക്കണം എന്നാ പിന്നെ അങ്ങന ഉറക്കം വരും ഇപ്പൊ രാത്രി ഒക്കെ എവിടേലും പരിപാടി പരിപാടിക്ക് പോയി വന്നാ പിന്നെ അന്ന് എനിക്ക് ഉറക്കേ വരില്ല
ആ
പിന്നപ്പ ആ പിന്നെ നാർത്ത കഴിക്കുന്നത് പിന്നെന്താ എന്ത പ്രശ്ന സ്പെഷ്യൽ കറിയിട്ട ചോറും സാധാ ചോറും കൂട്ടാനും പരിപ്പും ഉള്ളിയും തക്കാളിയെക്കോട്ട് കറി പിന്ന മീൻ പൊരിച്ചതും ഒക്കെ ആറുപ
ഏ ഏ
പിന്നെ നിങ്ങൾക്ക് എന്താ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ
ആണ്ടേ ഇവട ഉപ്പാക്ക് കൃഷിയാണ് ഉപ്പാനെ കൊണ്ട് ഇപ്പൊ കൃഷി അതൊക്കെ ഞാൻന്നത അല്ലങ്ങന കൃഷി ചെയ്തൊക്കെണ്ട് ഇനി ഇപ്പൊ പിന്ന ഉപ്പാനെ കൊണ്ട് വയസ്സായി കൃഷിയൊന്നും കൊണ്ടെടുക്കാൻ കജൂല
എങ്ങനെ പുറത്ത് വിക്കാനൊക്കെ ഉണ്ട അതോ വീട്ടില ആവശ്യത്തിനോ
ഇപ്പൊ ഇവിടുത്തെ ആവശ്യത്തിന്നന്നെ ഉള്ളൂ അയിനിപ്പ ഇല്ലേ പന്നിയാള് നിക്കാനാ
ആ അങ്ങനക്കും ഉണ്ട്ല്ല ശല്യം ഞങ്ങക്കും ഉണ്ട് ചേന ചേമ്പും ഒക്കെ പറിച്ച് ഒന്നും ഇല്ലാത
ഏ ചേമ്പൂച്ചേനാ അങ്ങനത്തെ ത് ഞാക്കെന്തിന ഒരു വായണ്ട് വായ വെക്കും ആ ആറ്റങ്ങളല്ലോ വായ
ഉം അതേപോലെ പൂളാ പൂളൊക്കെ മാന്തിട്ടാണ് പൂള ഞാൻ മൂന്ന് പ്രാവശ്യം കുഴിച്ചിട്ട് മൂന്ന് പ്രാവശ്യം മാന്തിട്ടന്ന് നിർത്തിവച്ചു
ആ അങ്ങനെ തന്നെയാണ്
കളച്ച് മാന്തി പിന്നെ ഒക്കെ ഫ്രൂട്ട്സുകളുണ്ട് ട്രാഗണും അതന്തൊക്കെ ആയിട്ട് ആ മറ്റേ ചാമ്പത്ണ്ട് ചാമ്പക്കുണ്ട് ജാതിക്കണ്ട് സപ്പോർട്ടണ്ട് അങ്ങനത്തളൊക്കെ ഉണ്ട് പിന്നെ മൂച്ചയും മാ മാങ്ങ ചക്ക അതക്കെ ഉണ്ട്
ആ ആ ആ അങ്ങനെ തന്നെയാണ് ഇവിടെ പൂളേന് ആദ്യം ഉണ്ടായി ഇപ്പ കൊറെക്കെ കൊണ്ട് നടന്നുണ്ടാക്കീന് അതിലാണ് പിന്നെ പന്നി കള് നക്കാനെക്കായിട്ട് ഇപ്പ അട്ത്ത് നിക്കക്കാനെക്കാര് പിന്നെ വായച്ചിട്ട് വായ കേക്ക് നക്കൂ ഇപ്പ അപ്പ അവിട ഓരോ വാഴേക്കൊണ്ടേ കൃഷികൾ ആതൊ ഇപ്പൊ പനെ കൊണ്ട് വയസ്സായിട്ട് കൊണ്ടടുക്കാനും കഴില്ലേ പിന്നെ മക്കളാണോ അല പോലെ പണിക്കോലേ ഉ നല്ലോം നോക്കന് നല്ല പൈസയും കാര്യം
ഉം നല്ലോ നോക്കാൻ തടോണ്ടല്ലോ വെയക്കണം അപ്പളത്തെന്നെക്ക എണ്ടാവും
ന്ന ഇതുവരെ പിന്നെ ങ്ങനെ കൊണ്ടടുക്ക ഇപ്പൊ വയസ്സായില്ലേ ഓക്ക പാത്തക്കെറങ്ങാ ഞങ്ങളെക്ക ഒന്ന് കൂടാതെ ഇറങ്ങാലും എന്നും അടിയ മത്തക്ക പിന്നെ അമ്മക്കത് പോയി ത് ന ഞമ്മക്ക് വീട്ടത്തെ പണിന്നെ കഴിഞ്ഞാത്ത പടില്ലേ
നെല്ലും കൃഷിയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടോ
ഞാൻ വരുന്നെന്നു മുന്നേ നിന്നെ കണ്ടേനി മുത്തച്ചാളൊക്കെ അനഭവിച്ചി ഞാനൊക്കെത്തിതിന് മുന്നേ കഴിഞ്ഞട്ടെത്തി നെല്ലും കൃഷിയൊക്കെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല ഉം ആ അല്ലാതന്നെ ഇണ്ടേ എമ്പട പിന്നെ അതല്ലേ ആമെപ്പിയക്കണ്ട് പ ഇടം പറമ്പൊക്കെ കൃഷിയകുമ്പോ അനത്തെ കലയിയില് പണി തീരൂല്ല
തിരൂല പറയണ്ടോ പണ്ട നെല്ല് ചോദിച്ചാല് അപ്പായിർക്കും നെല്ല് കോഴിച്ചാലും കോഴിച്ചാലും അങ്ങനത്തെ പണികളൊന്നുമല്ലല്ലോ പണിക്കാരിക്കാരല്ലേ എപ്പോഴും പണിക്കാര
ആ ഇന്ന് പണിക്കാര് എപ്പ പണിക്കാരുണ്ടാലണ്ട്
എന്താ സാനം നാക്ക ഇപ്പൊന്നും ഞങ്ങള ഏരിയലൊന്നും പ്പാർക്കുല്ല പാടും അതൊന്നും കൃഷികളൊനും
ആം ആഹ അങ്ങനെ തന്നെയാണ് പിന്നെന്താ ആ പെരുന്നാക്ക് ഈ പെരുന്നാക്കല്ല ചെറിയ പെരുന്നാക്ക് പോയിന് കോഴിക്കോട് ബീച്ച് കൂടെക്കെ പോയിന്
ഏ
ഉം ഈ പെരുന്നാക്ക് ഇപ്പെന്താ കുട്ടിക്ക് പനി അസുഖം പനി എന്ന് പറഞ്ഞ് പനി ഇന്നും പനിയാണ്
ഏ ചെറുതിനാ
ചെറുതിന് അവസാനം ഉണ്ട് ടെസ്റ്റ് ടെ ടെസ്റ്റ ഒക്കെ ചെയ്ത് കൊണ്ടന്ന നിമോണിയ ആയിക്കണേ കഫക്കെട്ടുകൾ മൂത്തിട്ടേ
ആഹ ഓ
ഉ
മാറിയാ കുറഞ്ഞാ
ഇല്ലേ ഒരു വിഞ്ഞന്തനേ ഇന്നലേ ടെസ്റ്റ് ചെയ്തപ്പോ അതാണറ്ഞ്ഞേ അ പപനി ഒക്കെ വല്ലാതല്ല
ഉം അല്ല എന്നിട്ട് ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റ് ആകാനൊന്നും പറഞ്ഞില്ല
അതൊന്നും പറഞ്ഞിട്ടില്ല ഡോക്ടറിന് ഗുളിക എന്നന്നൊക്കെ തോന്നുന്ന സൂചിഗുളികയെ
ആ ഇഞ്ചക്ഷന ഒന്നുംല്ല
ലക്ഷണൊന്നുമല്ല അപ്പൊ ഇനിയിപ്പ കൊറക്കുന്നുണ്ട്ന്നള്ളൂ പനി പിന്നെ ഇല്ല
ആ ആവി വിളിക്കാനൊക്കെ ഉണ്ടോ
ആ ആ അവർപ്പിച്ചാനുണ്ട് രണ്ടു നേരം ആവർപ്പിച്ചാനുണ്ട് അപ്പൊ പോയിട്ടില്ല ആയുർവേദിക്കന്റെതിന് എത്ച്ചന ആവി പിടിപ്പിച്ചനുണ്ട്
നായി കോട്ടട്ട
ആഹ എന്നാ ശരി
വേറെന്നത പിന്നെ വിളക്ക പിന്നെ വിളിക്കാന്നായിക്കോട്ടെ അറിയാം ഉ ഉ ഉം
ജൈക്കൂടെ പോകണ അല്ലെ സറിസിനെ